ഹ നമസ്കാരം
നമസ്കാരം
ഇതൊക്കെ എൻന്റെറെ വിശേഷം
സുഖം
എന്തണാ കേൾക്കുന്നുണ്ടോ
ആഹ സൗണ്ട് കൊറച്ച് കൊറവാണ്
ക്ലിയർല്ല
ക്ലിയർ ഇണ്ട് പക്ഷെ കൊറച്ച് കുറവാണ് കേക്കണതേ
ഉം ഉം ഇപ്പൊ ഒക്കെയാണോ?
ആഹ്
എന്താ നിങ്ങളെ വർത്താനം?
എന്താണ് സുഖമായിട്ട് പോകുന്നു. എന്താണ് അ വിശേഷം?
സുഖം അങ്ങനെ പോകുന്നു.
ഉം എന്താണ് കുട്ടികള് സ്കൂള പോയോ?
ആഹ് മക്കള് സ്കൂളിൽ പോയി. പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതന അങ്ങനെ ഇരിക്കാണ്.
എല്ല പണിയും കഴിഞ്ഞോ?
ആഹ് ഏകദേശൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിയിപ്പോ ചോറ്റക്ക് കൂട്ടാനുള്ളത് കിട്ടണം.
ഉം ഉം ചോറൊക്കെ ആയോ?
ഓ ചോറായി ഇനി മീനോ ഇറച്ചിയോ കോയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാല അത് പൊരിക്കാനുള്ള ഉള്ള പണിയും കൂടിയുള്ളു.
ഉം രാവിലെ അപ്പ നേരത്തെ എണിക്കോ?
രാവിലെ ഇല്ല ഒരാറ് മണി ആറ് മണിയൊക്കെ ആവും. അത് പെട്ടെന്ന് ഞമ്മള് അടുപ്പിലാണ് തീ മൂട്ടല്.
ആ ആ
അപ്പൊ രാവിലെ തന്നെ അടുപ്പ് തീ മുട്ടിയാല് പെട്ടെന്ന് നല്ല വറകണ്ടായാലും പെ പെട്ടന്ന് ആവല്ലോ അപ്പൊ ആഹ് അപ്പൊ ആ അതിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ എങ്ങനെ ഉണ്ടാക്കും ചോറിന്റെ കൂടെ തന്നെ വേഗും കറിയും ആഹ് ഒക്കെ ആ ക്കൊരുമിച്ച് അതാക്കും
ഉം ഉം
ഓ ഗ്യാസ് ഉപയോഗിക്കല് കുറവാണ് കാരണം ഗ്യാസിന് ഇപ്പ നല്ല വിലയാണ്
ആ ഗ്യാസിന് ഭയങ്കര വിലയാണല്ലേ എന്നും വരുവോ വണ്ടിയൊക്കെ വരുമോ വേഗം
വണ്ടി വരല് കുറവാണ് ഇപ്പ ആ യുദ്ധത്തിന്റെ ആ പ്രശ്നമൊക്കെ ഇണ്ടായാരേ
ആഹ് ആ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ട്
കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
ഉം ഉം
ഉം അവിടങ്ങൾ എങ്ങനാ ഉണ്ടാക്കല്?
ഞങ്ങളിതെ മാതിരി തന്നെ രാവിലെ രാവിലത്തെ ചായേംകടിയൊക്കെ പിന്നെ നേരത്തെ പോണം ഏഴര ആവുമ്പോഴത്തേനും മോക്ക് കോളേജിൽ പോണം അപ്പോം ആ നേരം ആവുമ്പോഴത്തന് ആവണം അപ്പോൾ രാവിലൊക്കെ ഗ്യാസ്സ്മ്മല് വേഗാണ്ട് ഓൾക്ക് മാത്ര ഉള്ള രാവില ഇണ്ടാക്കും. ചോറ് പിന്നെ കഴിഞ്ഞിട്ടോള പറഞ്ഞയ് ച്ചി കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ മ്മക്കിള്ള പിന്നെ ഇണ്ടാക്കല രാത്രിയെ കൂടിള്ള ഫു ഫുഡല്ലെ അപ്പോ പിന്നെ നേരം വൈകി ഇണ്ടാക്കും രാത്രിയും വേണം ആ രാത് ത്രിയിള്ള ചോറന്നെയാണ് അപ്പോ പിന്നെഞ്ഞി നേരം വൈഗി ഇണ്ടാക്കിയെങ്കിലെ നേരത്തെ എണ്ടാക്കിയാ ചിലപ്പോ കേടുന്നവോ എന്നുള്ളോരിതില്
ആഹ് ആ
ഉമ്മ വയസ്സായ ഉമ്മുള്ളല്ലേ അപ്പ ഉമ്മക്കും ഒന്നും പറ്റൂല
ആ ശരി
ആരം വെയിൽ ചൂടാറിയാർന്നെന്റെ
ആ ആ
ഒക്കെ തണുത്ത ഭക്ഷണാണ അറിയ അപ്പ ഒന്നും പറ്റൂലല്ല വയസ്സായോ പിന്നെ അങ്ങനെയാണല്ലോ ഞമ്മള് വിചാരിച്ചാതി യെന്നു
ആ
ഓൾക്ക് പറ്റൂലല്ലോ
ഉം
ഉപ്പ് കേറാൻ പറ്റുല്ല മുളക് കേറാൻ പറ്റൂല്ല അങ്ങനെയൊക്കെ ഒരോ എല്ലാ ടേസ്റ്റിലു വേണം ഞമ്മള് എന്തെങ്കിലും കാ ഇണ്ടാക്കലൊന്നും പറ്റൂല
ആ അത് ശരി ഉം
വേറെ എന്താ മോളെത്രാ ക്ലാസ്സില പഠിക്കണെ
മോളും മൂന്നില
ആ ഉ എങ്ങനെ പഠിക്കോ
ആ കൊഴപ്പില്ല്യാ
ഉ ഉം മദ്രസ സ്കൂളൊക്കെ ഒരുമിച്ചാ
എങ്ങനെ
മദ്രസ സ്കൂളൊക്കെ ഒരുമിച്ചാണോ
അല്ലല്ല രാവിലെ ഏഴര ആവുമ്പോ മദ്രാസക്ക് പോവും എന്നിട്ട് ഒമ്പത് മണി ആവുമ്പോ കഴിഞ്ഞു വരും ഒമ്പതര ആവുമ്പോ സ്കൂൾത്തെ വാന് വരും പിന്നെ സ്കു അങ്ങനെ വൊ രണ്ട് രണ്ട് ആ
ആ ആ വീട്ട് വരുവോ പിന്നെ മദ്രസ വി
ആഹ് മദ്രസ വിട്ടിട്ട് വീട്ടക്ക് വരും ഹസ്ബൻഡ് കൊണ്ട് പോരും
ഉ ഉ പിന്നെ ചായൊക്കെ കുടിച്ചിട് ട്ട് പിന്നെ ഫ്‌ പോരിഫിലേ
ആ ആ ചായ കുടിച്ചിട്ട് പിന്നെ പോകും.
നമ്മളെ അടുത്തു നിന്ന്
എങ്ങട്ട്?
സ്കൂൾക്ക് മദ്രസക്കൊക്കെ ദൂരയാണോ അടുത്താണോ?
മദ്രസ് കൊറച്ചടുത്താണ്.
മ് മ്
ച്ച് ദൂരണ്ട് സ്കൂൾക്ക് പിന്നെ നടന്ന് പോണപ്പോ നടന്നു പോണ കുട്ടികള് കൊറവായോണ്ടേ എല്ലാരും വേനല പോലെ പിന്നെ ചെറിയ മക്കളല്ലേ നമ്മക്കിപ്പോ വിശ്വസിച്ചായിടലെ ഒറ്റക്ക് നട ട്ട് പറഞ്ഞേക്കാനുള്ളൊരു ധൈര്യംല്ല ഇപ്പോ
ഓരോ പ്രശ്നങ്ങളൊക്കെല്ലേ ഒറ്റക്ക് വിടാനും നേ പേടിയാണ് കുട്ടികളൊക്കെ എയിലെ വിടണെങ്കിലും ഒരു കണ്ണ് നമ്മള് വ് ക ഇ ഇതില്ലാഞ്ഞാല് ഒരു മേൽനോട്ടം ഇല്ലാഞ്ഞാല് എന്തും സംഭവിക്കണ കാലല്ലേ.
ആ അതെ അതെ പിന്നെ ഇപ്പോ നായ ശല്യം നല്ലോണം ഇണ്ടല്ലോ. ഞങ്ങള വീടൊര് ക ഒരു ഉള്ളേരിയയാണ്, ഒരു ഉള്ള്ക്ക്ള്ള അപ്പോ വീട് കഴിഞ്ഞിട്ട് പിന്ന പാടാ മേറോട്ട്ക്ക എത്തണെന്റെ മുമ്പ് നല്ല പാടാ. തോടും പാടൊക്കെ ആയിട്ട് അപ് പോ പാടത്ത്ക്കൂടൊക്കെ വീടൊന്നില്ല അവിടൊന്നും വീടില്ല, അപ്പ കുട്ടികള ഒറ്റക്ക് പറഞ്ഞയക്കാനൊരു പേടിയാണ്, ചെറിയ മക്കളല്ലേ, ഒരു നായനൊക്കെ കണ്ടാലും ഓല്ക്ക് അതിനെ ആട്ടുള്ള ശേഷി ഇണ്ടാവലല്ലോ ഓല് കണ്ട് പേടിക്കല്ലേ ചെയ്യാ. അപ്പോ പിന്നെ മ് അപ്പോ പറഞ്ഞയക്കലില്ല മ് അപ്പ രാവിലെ മദ്രസ്ക് ആയാലും കൊണ്ടാക്കി കൊടുക്കും, വിട്ടിട്ട് കൊണ്ടരും, സ്കൂൾക്ക് പിന്നെ വണ്ടി ഇള്ളോണ്ട് ആ വണ്ടി ടിന്റെ മുറ്റത്ത്ക്ക് തന്നെ വരും വണ്ടി.
മ് ഇവിടോള്ളോലും വണ്ടി ക്കന്നെ പോലെ
ആ
വണ്ടിണ്ട് മദ്രസ്ക്ക് താ ഓള താത്ത കൊണ്ടയക്കും. ഓള് കോളേജിൽ പോണ സമയത് ത്
ആ ആ
ളടാക്കി കൊടുത്തണ്ട് പോവും. പിന്നെ തിരിച്ചോള് നടന്ന് വരും
ആ അതെ അതെ
പിന്നെ സ്കൂൾക്ക് ഓട്ടോറിക്ഷയണിവിടെ
നടന്ന വരുന്നത് എന്തെങ്കളും റോട്ട് മേലാണോ
ആ മെയിൻറോഡിന്റെ വക്ക്ന്നെയാണ് പിന്നെ മെയിൻ റോഡിമെക്കൂടെ നടന്നിങ്ങ് പോന്നാൽ മതി ദൂരോന്നുല്ല കുറച്ച് ഒരു ണീറ്റ് നടക്കാല്ല അഞ്ചു മിനിറ്റ് നടക്കാനോള്ള ദൂരേള്ളൂ ഇവിടുന്ന് നോ കാണും മദ്രസേന്റെ പിന്നെഅങ്ങ് റിയൊരു വളവുള്ളൂ മദ്രസത്തിന് മെയിൻറോഡ് ഓള് നടക്കുന്ന ദൂരം ഇവിടുന്നിങ്ങനെ നോക്കിയാലേ നമുക്ക് കാ
കാണാൻ കഴിയൂല്ല
പിന്നെ മദ്രസ് ക അവിന്ന് കുറച്ചൊന്ന് നടക്കാനെള്ളു ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ മദ്രസ ആണ് അപ്പൊയിന്നെ അവിടെ ഇവിടെ നിന്നങ്ങ് നോക്കിക്കോ
ആ ശരി
വെരുമ്പൊഴ്ക്ക്
മ് വീടുകളൊക്കെ ഉണ്ടോ?
ആ വീട് കൊള റോഡിന്റെ വ
ആ അപ്പൊ പിന്നെ പേടിക്കാനില്ല
ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ സ്കൂളുണ്ട് ഇവിടെ അടുത്ത് അപ്പോ സ്കൂൾക്ക് പോണ് ഹൈസ്കൂളും പ്ലസ് ടു ഒക്കെ ഉണ്ട്
ആ ആ
അപ്പോ പോണ കുട്ടികളുണ്ടാവും ട്യൂഷന് പോണ വീട്ടും സ്കൂൾക്ക് പോകണായിട്ട് ബസ്സ് കയറാൻ പോണ ആൾക്കാരായിട്ടും ഒക്കെ ഇണ്ടാവും അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല വറ്റക്കണ് തിരിച്ച വരും പിന്നെ മദ്രാസ്കൂൾക്ക് കുറച്ചൊന്ന് ദൂരമുണ്ട് ഒരു കെയറ്റുണ്ട് പിന്നെ സ്കൂൾക്ക് വണ്ടിയില് വിടും നടന്നു പോകുമ്പോ വല്യ വല്യ റോ ലോറിയൊക്കെ വരുമ്പോളെ
ആ മെറോടമ്പോ ലോറി ഉണ്ടാ കോറി കോറിന്റെ ലോറി ഒക്കെ ഇണ്ടാവല്ലോല്ലേ
ടിപ്പർ ഉണ്ടാവും
ആ അത് പേടിയാണ് അത് മുമ്പ് ഇല്ലന്നെ ഒരു ടിപ്പറന്ന് കല്ല് വീണാട്ട് ഒരു കുട്ടി മരിച്ചൊരു സംഭവം ഉണ്ടായിന്നല്ലോ
ഉം ഉം
ലോറ് വണ്ടിയില് ഒരു കുട്ടിന്റെ മ്മെ ത് വീണാട്ടെ എന്തോ സംഭച്ചു എന്നൊക്കെ പറഞ്ഞാട്ടെ
അതേമാതിരിതന്നെവല്യ വണ്ടി അങ്ങനെ പോവല്
ആ ആ
പത്ത് മണിയ ആയാൽ തുടങ്ങ് ലോറിയൊക്കെ പോവല് അപ്പൊ ഒരു പേടിയാണ്
പേടിയാണ് ശരിക്കന്ഈ സ്കൂള് ടൈമില് ലോറി പോകവരുത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ നേരത്തെ പോവാ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ ടൈമ് കഴിഞ്ഞിട്ട്
തന്നെയാണ് പെർമിഷൻഉള്ളൂ
ആ ആ
പക്ഷേ പത്ത് മണി ആയാല് പത്ത് മണി വര ഉള്ളു അപ്പൊ പത്ത് മണി ആയാൽ തന്നെ വണ്ടി പോലെഎടുത്തു
തുടങ്ങുംല്ലേ
മ് പത്ത് മണി ആായ വണ്ടി് തുടങ്ങും പത്തണിന്റെ മുമ്പ് പോണം കുട്ടികളൊക്കെ എന്നാ പിന്നെ കുഴപ്പമില്ല വണ്ടിയിലാവകുമ്പോ നടന്ന് പോണ കുട്ടികളൊക്കെ പോവും
ആ
വണ്ടി പോണ കുട്ടികളൊക്കെ പത്ത് മണിയായിട്ട് ഇങ്ങനെ
പോവുള്ളൂല്ലേ
മദ്രസവിട്ട് വന്നിട്ട് വേണ്ട
ആ ഉം എന്താ ഫുഡൊക്കെ കൊണ്ടുപോവലാണോ
അല്ല ഫുഡൊക്കെ സ്കൂളിലുണ്ട് സ്കൂളിൽന്നെ ഉണ്ടല്ലോ ഇപ്പോ നല്ല ഫുഡ്
ആ അത് ശരിയാ
കൊളസ് സ്കൂളുകളിൽ തന്നെ നല്ല ഫുഡ് ഇന്ന് നല്ല ടൊമാറ്റോ റൈസ് ഇപ്പ എന്ത സോയാബീനൊക്കെയാണ്എന്ന് എടയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാവും. തേങ്ങാച്ചോറുണ്ടാവും. മന്തി ഉണ്ടാവും.
ആ.
സ്കൂളിലെ ഫുഡൊക്കെ പടി നല്ല ഫുഡാ.
ആ മുമ്പൊക്കെ ഒരു ചെറുപയറും അല്ലെങ്കി ഒരു സാമ്പാറ്
ഇപ്പൊക്കെക്കെ ഉഷാറായില്ലേ സ്കൂളും ഒക്കെ നമ്മളെ ഉം സ്‌കൂളില് നല്ല ഭക്ഷണൊക്കെ കൊടുക്കലൊടുങ്ങി. പണ്ടൊക്കെണ് സ്കൂളിലൊന്നും ഉണ്ടാവില്ല. സ്കൂളിൽ പോയാ പാലുണ്ട്. മുട്ട ണ്ട്. ഒരു കുറവും ഇല്ല എൻ്റെ കുട്ടിയക്ക്.
ആ അതെ അതെ ഇപ്പൊ പാല് ചിലപ്പോ പായസൊക്കെ ആക്കിയാട്ടാ കൊടുക്കല് എന്ന് പറയണേക്കാം.
ആ പായസുണ്ടാവും. ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണ് ഇപ്പോ ഏറ്റവും നല്ലത്.
ഏ.
എല്ലാ സാധനങ്ങളും ഉണ്ടാവും.
ആഹ്. മറ്റേത് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോ നമ്മള് ഫുഡും എല്ലാം കൊടുത്തയക്കണല്ലോ.
ഉം.
പിന്നെ അതാവുമ്പോ സ്കൂളിന്നെ ആവു നമുക്ക് ചൂടോടെ കുട്ടിയോൾക്ക് കഴിക്ക മറ്റേത് നമ്മൾ ഇവിടുന്ന് രാ
സ്കൂളിന്ന് തന്നെ വാങ്ങാൻ പറയലാണ്.
ആ മറ്റത് നമ്മള് രാവിലെ